പറയോ?
ആഹ് എന്തൊക്കെയ വർത്താനം?
നല്ലർത്താനം.
മഹ് ചായൂടിയൊക്കെ കഴിഞ്ഞോ?
ചായൂടി കഴിഞ്ഞു ചു ചുച്ചക്കുല്ല പരിപാടിക്കായി
ഏഹ് ഉച്ചക്കുള്ള പണികളൊക്കെ ഒരുങ്ങി തുടങ്ങിയോ?
ആഹ് ചോറ് ചോറായി കറിണ്ടാക്കട്ടെരിതി കറി കുമ്പളാണ് കുമ്പളം പരിപ്പ്
ആഹ് വീട്ടിലിണ്ടായതോ അതോ കടേന്നു വാങ്ങിയതോ?
വീട്ടിലുണ്ടായതാണേ
ആ വീട്ടിലണ്ടായ കുമ്പളങ്ങാ നല്ല ടേസ്റ്റാ ഇവിടെ ഇന്നലെ വീട്ടിലുണ്ടായ കുമ്പളങ്ങയും ചേമ്പുവാരുന്നു കറി
ചേമ്പ് ആഹ് സാദാള്ള
ആ തേങ്ങ അരച്ച് മോരൊക്കെ ഒഴിച്ചിട്ട് മഹ് അങ്ങനെ വെച്ചാലെ ടേസ്റ്റ് മറ്റ ആ കടികൾക്ക ഇവിടെ കടയിൽ നിന്ന് വാങ്ങണ കുമ്പളങ്ങ എങ്ങനെ വെച്ചാലും വേകൂല കറുകത്തിന്റെ മാതിരിയുണ്ടാകും ഒരു ദിവസം ഇങ്ങട്ട് വരാ മഹ്
ആ അവിടെ ഈ ഒരു വള്ളി ഒരു മൊരട് ഉണ്ടായി നോയ്മ് കൊറെേ ഉണ്ടായി
ആഹ് ഇവിടെ മൂ മൂന്നെണ്ണം ഉണ്ടായി ഇപ്പൊ ഒന്ന് ഇങ്ങനെ തൂങ്ങി നിക്കണ് ണ്ട് വലുതാവുമോ എന്താണെന്ന് അറിയില്ല മഹ് വീട്ടിൽ വേറെ എന്തെകിലും പച്ചക്കറി ഉണ്ടോ? ഏയ്
അല്ലെ മര്ത്തുമ്മെ
പിന്നെ മരത്തിമ്മേല് അത് മരത്തി കൂടെ ഈ പടവുണ്ടാവൂലേ മതില്
ആഹ് ആഹ്
ഇവിടെ തൊടർന്നിക്ക
ആഹ് മരത്തിൻ മേലയാണി നല്ലോണം ഉണ്ടാകും
മഹ് അതാണ് സംഭവം ഇതില് അത് മരത്തമ്മേ തനെയ കയറിയിരുന്നത് ഞങ്ങളിറക്കാൻ ബു പിഞ്ചല്ലേന്ന് പറഞ്ഞിട്ട്ത് തഴത്തേക്ക് ഇതാക്കി.
മരത്തുമ്മ വേണേ മരത്തുമ്മ നമ്മള നല്ല ഉയരത്തിലാക്കണം അപ്പൊ കുമ്പ്ളങ്ങ ഇണ്ടായാലും നമ്മുക്ക് പ ക്കാം കിട്ടുവെ അത് ഇങ്ങട്ട് തൂങ്ങി വരും. ആഹ് വള്ളി ഒന്നട് ഇതാ ക്കി കൊൊടുത്താ മതി ആ കിട്ടേ ഞാൻബിടെ മേലാണള്ളത് മരുത്തുമ്മ എടുക്കാൻ എന്നാലും നല്ലോണം ഉണ്ട്
നല്ല അതെ നമ്മുക്ക് നല്ല ഉണ്ടായ എങ്ങനെങ്കിലും ഒക്കെറക്കാലോ
ആഹ് ഒരു തോട്ടിയോ എന്തേങ്കിലൊക്കെ വെച്ച് ആ വള്ളിയൊന്ന് ചെറുതായിട്ട് ഒന്ന് ഇതാക്കി കൊടുത്താ മതി
ആ ആഹ് ആ പിന്നെ വേറെന്തൊക്കെയാ വർത്താനൊക്കെ പത്തുമണിക്ക് എന്തേലും കഴിക്കലുണ്ടോ
ക്കും ചെൽപ്പോ കുട്ട്യാളൊക്കെ സ്കൂള്ണ്ടാവ്ണന്നേ അന്ന് ചായകുടി രാവിലൊര്തെരക്കല്ലേ
ആഹ് ആഹ്
അപ്പം ചോറ് വേംആകുമ്പോ അപ്പൊ വേണ്ട് കഴിക്കും
ആഹ് ആഹ്
ചെല ദിവസൊക്കെ കഴിക്കും ചെല ദിവസം എന്താ ഇന്ന് ദോശേണ് ഉയ്ന്ന് ദോശല്ലേ നമ്മള്
ആഹ് ആഹ് അവിടെയിതന്നെയേണ്ന്ന് ഉം ചട്നി ഇപ്പതിന് ദോശ വല്ല്യൊര് ടേസ്റ്റ് ഒന്നുല്ല ഒരു ബലാണ്
ആഹ് അയ്ന് ബെലത്തിന് ചോറ് കിട്ടല് കൂട്ടലില്ലേ
ചോറൊക്കെ കൂട്ടല്ണ്ട് ഇപ്പൊ എന്താ ആരിയുടെ പ്രശ്നം എന്താ ഒരു മാതിരി നമ്മള് നല്ല റബ്ബർ പാന്ത് കടിക്ക്ണമാതിരി ഒരു ബലാണ്
ആ റൈസ് കുക്കർ ഇണ്ടെങ്കി അയിക്കൊന്നെറ്ക്കി വെചോക്കൊണ്ടി
ആയിക്കെറ്ക്കിയ്ട്ട് അ് ശെരിയാവോ
ആഹ് ശരിയാവും നമ്മളേല് അയ്ത്തെ കുക്കറല്ലേ അയ്ത്തെ പാത്രം ആ പാത്രത്ത്ക്ക് അടച്ച് വെച്ചാ ആ മതി റൈസ് അതിന്റെ മ റ്റേ പാത്രത്ത്ക്കിട്ട്കാണ്ട് ആ മൂടിവെച്ചാ മതി അയിത്താ കുട്ക്കീക്കാണ്ട് പാറ്ന്ന് കാണ്ടെ ശരിയാവേ അപ്പം നല്ല ചൂ ചൂട് ട്ണ്ടാവും നല്ല ചൂടുണ്ടാവും അതിന്റെ ഉള്ളെ
ആഹ് ആഹ് അപ്പൊ പെട്ടൊന്ന് ന്നൊരക്കുല്ലെ ഇപ്പം തണ്പ്പല്ലേ ക്ക് മെയിനായിട്ട് നൊര്ക്കാത്തെ
ആ പ്പം തണ്പ്പായ പൊന്താൻ പണിയാണ്
ആഹ് പിന്നെ എന്താ ഞ്ഞ് കൂട്ടാനൊക്കെ
കൂട്ടാന് കുമ്പളണ്ട് അത് കറി ആക്കണം കുമ്പളം പരിപ്പും കൂട്ടി വെക്കണം
ആഹ് ഉപ്പേരിക്ക് എന്താവെക്ക്ണേ
പേരിക്ക് കേബേജ്ണ്ട് കേബേജ്പ്പേരി പണിയൊക്കേ ക ഒര്ങ്ങിയോ
പണിതാ കറി ഇന്നലത്തെ കറിണ്ട് കുമ്പ്ളങ്ങിം ചേമ്പും വെച്ചത് കൊറ്ച്ച്ണ്ട്
ആ ആഹ്
പിന്നെ ഉപ്പേരി ഇന്ന് പയറുപ്പേരിയാണ് പിന്നെ മീൻ വന്നിട്ട് ട്ടില്ല മീൻ വന്നിട്ട് വാണംഞ്ഞ് പത്തരൊക്കെ ആവും വരുമ്പോത്തിന് മ് ക്കാര് വരും അല്ലെങ്കിൽ പിന്നെ ഇപ്പം കടൻ്റവിട്ന്ന് കൊണ്ടര്ലാ അതിനും പത്തര പത്തേമുക്കാലൊക്കെ ആകും ഉം പിന്നെ അടിക്കലും തൊടക്കലും കയിഞ്ഞോ
ഒമ്പണിയൊക്കെ ആകുമ്പത്തിന് കിട്ടും നമ്മൾ വിൾ
ഏ അങ്ങനാവുമ്പോ സുഖാണ് കാരണം നമ്മുക്ക് നേരത്തെ നമ്മളെ ത്തിലങ്ങനൊര് പണി ഒര്ങ്ങൊല്ലോ
ആ രാവിലെ ഗ്രൂപ്പില് ഓല് വുടു അപ്പമ്മക്ക് നാർത്തെ വുൾ ചാണെങ്കി ഒരമ്പോമ്പതരാവുമ്പത്തിന് എന്തായാലു എത്തും
ആഹ ആ അവിടിങ്ങനെ മീനൊക്കെ ല്ല റേറ്റ് ണ്ടോ
മീനിണ്ടേയ് മീന് വെല ണ്ട്
ഇ തിന്റെ എടീലൊന്ന് കൊർഞ്ഞീന്നു ലെ മത്തിക്കൊക്കെ നൂറു
ആ അതിന്റെ എടക്കൊന്ന് കൊർഞ്ഞീന്നു പക്ഷെ ഇപ്പൊ ഭയങ്കര റേറ്റ് ആണ് ടേസ്റ്റുണ്ട് പ്പോ ടേസ്റ്റിനൻസര്ച് റേറ്റും കൂട്ണണ്ട്
ആ അതാണ്
ഉം പിന്നെ മഴെ കാര്യങ്ങളൊക്കെ ണ്ടോ പ്പന്ന്
ആ മയണ്ടേയ് മയ രാവിലെണ്ട് പ്പല്ല രാവിലൊന്ന് പെയ്തീനു പ്പല്ല സ്കൂ കൂളില്ലാത്തോണ്ട് നിർത്യേതാന്നാവോ ഈ സ്കൂള് ഇണ്ടാവുമ്പളാണല്ലോ മയക്കു തന്നെ ഭയങ്കര കമ്പം
ആ ഭയങ്കെന്താ കമ്പ സ്കൂള ണ്ടെ കുട്ട്യാള പോകാനറ അപ്പൺ പെയ്യും മഴ ട്ട് പിന്നെ ഓല നനച്ട്ടാ മഴ പോവൊള്ളു
ആ പിന്നെ രാവിലെ പോരും വയ് അയ്സർക്ക് പോരുമ്പളു അങ്ങനെതന്നെ വൈകുന്നേര പോരുമ്പോ ന്ന ന്നട്ട് നീര് കെട്ടീറ്റു ജല- ദോഷം പൊടിച്ചിടുംപിന്നെ കൊർച്ചീസം സ്കൂള് സെരിയായി
ബടെളേച്ചന്റുട്ടി ക്കീ പറഞ്ഞമായ്രി ഭയങ്കര പനി ഏര്ന്നു
ഏ..
ആ ഈ മയച്ചാറ്റലൊക്കെ കൊണ്ടിട്ടേ ഇബരു കൂട്ടത്തോടൂടി മഴത്തേക്കിണ്ടെറങ്ങും കൊട പിടിച്ചിട്ടാ ഇറങ്ങാ മറ്റെ പിന്നെ മയെത്തിക്കെത്തിക്കയ്ഞ്ഞാ കൊട തലമ്മേ ഉണ്ടാവൂല്ല
അതാണ് ല്ലതെയ് കൊട അമ്മള് പിന്നെ ഉസ്കൂൾ നൊന്നും ഞമ്മള് കാണൂലല്ലോ പാര പോലോട
ആ അതെ പിന്നെ സ്കൂളൊക്കെ അടുത്തുണ്ടോ അതോ ബസ്സി പോണോ
ഞങ്ങക്ക് ബടെ ല്ലേ അ എ ല്ലേയ് ഞങ്ങള് ഉസ്കൂൾ വണ്ടിക്കാണ ഒക്കെ കുട്ട്യാള് വണ്ടിക്കാ
ആ സ്കൂളണ്ടിക്ക് ഫീസും കാര്യങ്ങളൊക്കെ അധിക്കുണ്ടാവില്ലേ
ണ്ടേയ് ചെറുത് യു കെ ജീലാണ് അപോ ഓന് അഞ്ഞൂറു റുപ്യാണ് ഫീസ്
ആ അട്ത്തിക്കാണെങ്കിലും ഒല്ക്കഞ്ഞൂറും നാന്നൂറുല്ലാതോല്
ല്ലേയ് ല്ലേ അട ഇബടടുത്ത് ഉസ്കൂളണ്ടാക്കയിക്ക അതന്നെ പൈസ
അതെ ആ ഒക്കൊരുമാരി തന്നെരിക്കും ആ
നാനൂറോ
വടെ മോള്ക്ക് പ്പ കൊർച്ച് നടക്കാള്ള ദൂര തന്നെള്ളൂ പഷെ ടെയ്ലി പ്പ നടന്ന് പോയി കോണ്ടല് നടക്കൂലല്ലോ അവൾക്ക് ഫീസ് നന്നൂറാണ് ആളപ്പം എൽക്കെജീ ചേർത്തീക്കണു
ഏ എൽ കേ ജീലേ എൽ കെ ജി കുട്ട്യാളെന്നും നടക്കൂലേ അമ്മള് ങ്ങനെ കൊണ്ടരലെയ്
ആഹ് അതൊന്നും നടക്കൂലല്ലോ
ആഹ കൊർച്ചൊന്ന് വെൽതായാ പിന്നെ ഓല് നടന്നു പോന്നോളും
പോന്നോളും അതെ അപ്പ അയ്ന് പിന്നെ ആ സ്കൂള് ഇത് ചെറിയ സ്കൂള് കൊർച്ച് വിട്ടിട്ടാ പഷെ മറ്റേ സ്കൂള് നല്ലാട്ടാ നടക്കേണ്ട ദ ദൂരുള്ളൂ
ആ ആ...
പിന്നെ നാല് മണിക്ക് ചായീക്ക് കടിയൊക്കെ ണ്ടാക്കല്ണ്ടോ
ഞാന് ചെലപ്പണ്ടാക്കും വല്യോൽക്ക് രണ്ടുട്ട്യാക്കും ഏ ചോറ്ട്ട്യാലും മതി
ആഹ് ആഹാ
ചെർതിന് പിന്നെ സ്കൂള്ട്ടന്നാല് ആ ചെറ് തിന് സ്കൂള്ട്ടന്ന പത്തെങ്കിലും ഓനന്തേലും മാണ്ടേരും അപ്പൊ എന്തെങ്കിലും കടിയണന്ന് ചെല്പ്പം ചെല്പ്ം ട്ടോ ആ ഡയലിണ്ടാക്കൊന്നുംല്ല
ആഹ് വീട്ടിലാരക്കെല്ലത്
ഇവിടെ ഞാനും എ മു എന്റെ ത് മൂന്ന് മക്കളും ഭർത്താവും
ആഹ് ആഹ് ആഹ്
ഓല് തറവാട്ടില്ണ്ട്
ആഹ് ആഹ് പിന്നെ സ്വന്തം വീട്ട്ക്ക് പോയിന്നില്ലേ
ആ പോയിനേ
ആഹ് പിന്നെ അവിടെ ആരൊക്കെയാള്ളത്
അവിടെ ഏ ഏ മറ്റേ ഉപ്പമര് ഉപ്പല്ല പിന്നെ ഉമ്മ ഉണ്ട് ഏ ആങ്ങളയുണ്ട് കുട്ടികളും ഒക്കെണ്ട്
ആഹ് ആഹ് പിന്നെ വേറെ എന്തൊക്കെയാ വർത്താനൊക്കെ
ല്ലേ
ഒക്കെ അടുപ്പത്ത വെക്കല് അതോ ഗ്യാസിലോ
അല്ല രണ്ടും കൂടി ഗ്യാസും അടു
ആഹ് ഒരു ഗ്യാസ് ഗ്യാസിന് പയങ്കര റേറ്റ് വരല്ലേ വട ഇവിടെ കറിയൊക്കെ കറണ്ട് അടുപ്പത്ത് വെക്കും പിന്നെ ചോറും അടുപ്പത്തും എടക്ക് ഉപ്പേരിയും ഒക്കെ അടുപ്പത്ത് തന്നെ വെക്ക
ആഹ്
ഉം ചോറ് നേരത്തെ വേവിക്കാണങ്കിൽ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ അടുപ്പത്ത് തന്നെ വെക്കും ചോറ് വേകം നേരം വെളുക്കുമ്പോ പിന്നെ ഇങ്ങനെ വൈകി അല്ലെ വെക്കാറ് അപ്പൊ ഉപ്പേരി ഗ്യാസിമേൽ വെക്കും കറണ്ട് കറി കറണ്ട് അടുപ്പത്തും വെക്കും
കറണ്ട് അടുപ്പേതാ ഈസി കുക്ക
ആഹ് ഈ സി കുക്കാണ്
ഈസി കുക്കിന് നല്ല ആകൂലല്ലോ കറണ്ട് ബില്ല്
ആ ഇല്ല ഇല്ല അതിന് വലിയ കറണ്ട് ബില്ല് ഇല്ല അത് ഈസി കുക്കെന്ന് ആകിയ മതിയേ ഈസി കുക്ക് വലിയ കറണ്ട് ബില്ല് വരില്ല
ആഹ്
അതനമ്മളി ഓണത്തിന്റെ ടൈമ് ടൈമ് അങ്ങന ആ സമയത്തൊക്കെ ആവുമ്പോ ഒന്നുകൂടെ ഓഫറുണ്ടാവും
അത് ശരി
ഉം പിന്നെ വേറെന്തൊക്കെയ കഴിഞ്ഞോ ഉം ഉം ചായ കുടി ഒക്കെ കഴിഞ്ഞോ
ആഹ് ചായ കുടി കഴിഞ്ഞ് ആ ഇവിടെ വരി ഇവിടെ ഇവിടെ നല്ല കറണ്ട് ബില്ല് വരും
ആഹ് ആഹ്
ഞാൻ അടുക്കലെ ഇല്ല എന്റെ അടുപ്പും മൂടി എടുത്താ നല്ല പൈസല്ല
ആ ഈ കുട്ടികള് അമ്മ അങ്ങനെ തന്നെയല്ലേ അവര് ഒന്ന് സ്വിച്ച് ഇടും ഒന്ന് ഫാൻ ഇടും പിന്നെ ഓഫ്
അതാണ് അതാണ് ഓഫ് ആകൂല ഓല പിന്നാലെ നട
നടക്കണത്
ഓല് സിറ്റൗട്ടിലൊക്കെ ഓല് ലൈറ്റും ഫേനുമിട്ട് ഓലങ്ങ് പോകും
ആഹ് ആഹ് പിന്നെ വല്ല
എങ്ങനെ ഹലോ
വേറെ എന്തൊക്കയാ വർത്താനം അല്ലേ ആഹ് റേയ്ഞ്ച് പ്രശ്നം നല്ലതോണ്ട് ഞാൻ സിറ്റ് ഔട്ടില ഇരിക്കണെ ഉള്ളിലൊന്നും തീരെ റെയ്ഞ്ചില്ല അത് പണിയെല്ലാം എടുത്തിട്ട് വിളിക്കാന്നുള്ള ഉദ്ദേശം നടക്കൂല
ആഹ് അതാണല്ലത് ഇതിന് നെ നെറ്റ് പരിപാടി ഇല്ലെങ്കി നടക്കൂല്ലേ
ആഹ് അതെ ഇത് വീട് പൊറത്തക്ക റേയ്ഞ്ച് ജിയോ ആണേ ജിയോ ആണ് ജിയോ ആയിട്ട് റെയ്ഞ്ചില്ല.
ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇവിടെ ജിയോക്ക് റേഞ്ച് കുറവുണ്ട്. ഞായേർടെലാണ് പിന്നെന്തൊക്കെ? മക്കളൊക്കെ എവിടെന്നിട്ട്? അലോ
ആഹ് അത്ശരി
ആഹ് പിന്നെന്താ എന്നാ ശെരി രാത്രിയായി.
ആഹ് ആയിക്കോട്ടെ
ഉ